ഹലോ ഹലോ ഹലോ ആഹ കേൾക്കുന്നുണ്ട് എന്താ വർത്താനൊക്കെ
ആസുഖയിട്ട് പോണു
ഉ ഫുടൊക്കെ കയിച്ചോ
ഓ ഫുഡയിച്ച്
ഉം
പിന്നെ ഉച്ചൊക്കെ ഒ റങ്ങാറുണ്ടാ
ഇല്ല ഉറങ്ങാ ചെലപ്പോകെ ഉറങ്ങും അങ്ങനെ അപ്പോൾ വല്യ ഉറക്കൊന്നും വരൂല എനിക്കയിനു ഉച്ചക്ക എത്രകേടാ ന്നാലും ഒ റക്കം വരൂല
ഉം
എ പ്പളെങ്കിലും ങ്കിലും മെല്ല ഒന്ന് കണ്ണുമ്പുനല്ലാതെ
ആഹ
അങ്ങനത്തെൊരു ടൈപ്പാ
ഉം ഹം
ഫുഡഡൊ കഴിച്ല്ലേ ഇല്ല മോന് മദ്രസ് ഇട്ട് വരുന്നെങ്കി ഒമ്പത് മണിയാവും ര ഇത്രയും മോന് മദ്രസേ അപ്പൊ പിന്നെ അല്ല രണ്ടാമത്തോന്
ഏ
അപ്പോ ഒമ്പത് മണിയാവും പിന്നെ ഭക്ഷണം കഴിച്ചി കിടക്കുമ്പത്തിന് പത്തണി പതിനൊന്ന മണിയ ഒക്കെ ആകും പിന്നെ എന്ത വർക്കൊക്കെ ഉണ്ടാവുംഓല്ക്ക് ചെയ്യാനും എന്തിനൊക്കെ
ആഹ
മദ്രസ വിട്ട് ട്ട് വന്നിട്ട് അന്റെടു
ഈ മദ്രാസ് ഉണ്ടായ രാത്രിയായ പ്രശ്നതാണ് സ്കൂളത്തെ വർ
പിന്നെ നോക്കാൻ കയൂല രാവിലെ ടൂലെ ഏണീക്കൂല ഞാൻ കൊറെവിളിക്കും
ആഹ
വിളിക്കും നീ എണീക്കൂല ഓല്
ആ
അപ്പം പിന്നെ അവിടെ പെന്റിങ് ആകും അത് പിന്നെ രാവിലെ നമ്മക്ക് ചിലപ്പം പ്പോ ഓല് കയി യാത്ത വർക്കൊക്കെ പിന്നെ ഇന്റേ തരും ഞമ്മക്കാനെങ്ങി അപ്പം തരക്കിട്ട ജോലി ആയിക്കാരം പ്പ അപ്പ പ്പള്ള ഓല് ഓരോ വർക്ക്ണ്ടാവുക ന്നിട്ട് ഞാൻ പറ യും രാ ര ത്രി ഞാൻ എത്രയുവേണ്ടി ചെയ്ത് തരാം രാവിലെ എന്നോട് പറയരുത് ത് പറയനാ കാരണം തിരക്കാ ലെ രാത്രി ഇഞ് ഒ റക്ക ഒയിച്ചാലും മതി ഞന് ആഹ നേര ഇണ്ടാവൂലേ അപ്പൊ പിന്നെ ഓലെ പറഞ്ഞയക്കലും ഓല്ക്ക് താക്കലും വാടകുമ്പോ തിനും കയൂല പിന്നെ ഫുഡൊക്കെ ക യി ച്ചല്ലേ
ഓ ഫുണ്ടൊക്കെ കയിച്ചു
ഉം ങ്ങള് ഒറങ്ങലുണ്ടോ
ഞാൻ ഉറങ്ങലൊക്കെണ്ട ഇപ്പ രണ്ണ്ട് ദിവസം ഒറാങ്ങാത്തോണ്ട് പ്പൊ ഒറക്കം വന്നില്ല
ആ...
അല്ലെങ്കി നല്ലോം ഒറങ്ങും
ഒറങ്ങി എണീറ്റാ പിന്നെരു എന്തോ മാതിര്യ ആഹ
ഒരീസം ഒറങ്ങിയാ പിറ്റേന്ന് നേരത്തെ ഒറങ്ങും.
ആ എനിക്ക് എത്ര ഒറക്കം വന്നാൽ ഉച്ചക്ക് കെടന്നാലും എനിക്ക് ഒഴിവ് ഒക്കെ ണ്ടാവും പക്ഷെ
ആ
ഒർക്ക് വരൂല ൻക്ക് എന്താ
ഏഹ ആ ആഹ.
ഇനി രാത്രി അങ്ങനെനെ രാത്രി കൊറെേ കഴിയും ഒറക്കംവരണെങ്ങി പിന്നെ അങ്ങനാണ്ട് പോവും ആ കൊറേ വിചാരി ച്ചെണ്ട് എന്തെം രോഗാണോന്നൊക്കെ. ഇല്ല
എത്ര ഉച്ചക്ക് ഒറങ്ങിയലും ഞാൻ രാത്രി വേഗം ഒറങ്ങും.
ഏ ഇൻക്ക് പിന്നെ രാത്രി ഇനി ഉച്ചക്ക് അഥവാ ആ
സ്കൂളില്ലാഞ എന്റെ മോളു ആണെങ്കില് ആ സുഭൈ മദ്രസ് മോ ഏയരക്ക് ക്ക് പോയ പിന്നെ ഞാനങ്ങട് കടന്നൊറങ്ങും.
ഉം.
പിന്നയ്ന്റെടെൽ മോള് വന്ന് ഓള് എയെമുക്കാലാവുമ്പോ വന്ന് ഓള് വാതിൽ തൊർന്നൊട്ത്ത പിന്നെ ഒര് ഒമ്പേ മുക്കാല് പത്ത് മണിക്കെ നീച്ചോളൂ സ്കൂള് ഇല്ലാഞ്ഞാല്. പിന്നെ പണി കഴിഞ്ഞാ പിന്നിം കടന്നൊറങ്ങും പിന്നെ രാത്രി
പിന്നെ ൻക്ക് കഴൂല ൻക്ക് ഞ അഥവാ ഒന്ന് ഞാൻ അഥവാ ഉച്ചക്കൊന്ന് ഒറങ്ങി പോയാ പിന്നെ രാത്രി ഒറങ്ങാണെങ്കിൽ ഇന്റെരു അവസ്ഥ. സ്ഥ എന്തോ ആണ്. പിന്നെ ൻക്ക് ഒറക്കെന്നെ വരൂല ആഹ അതന്നെ. പിന്നെ ഞാന്ങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ എവിടോന്ന് വായിച്ചപ്പോ ഇതില് ഇതില് കണ്ടിനി കണ്ണ് ചുമ്പി ങ്ങനെ കണ്ണ് തൊറന്ന് അങ്ങനാണ്ട് ഒറക്ക് വരും അപ്പൊ അങ്ങനെ കാട്ടല്ല അപ്പൊ.
ഏ അങ്ങനെല്ലേ ഒറങ്ങാതെക്കണേ സാധാരണ എല്ലാർക്കും ഒറക്കൊടൊറക്കാ.
കോഴക്കാ എത്രയോ ആൾക്കാര്ണ്ട് ഒറക്കാണ് പറിണോല്. ഞാൻ ങ്ങനെ വിചാരിച്ചും എങ്ങനെയ ഓലൊക്കെ ഒറങ്ങ്ണെന്ന്
ഏ ഞാൻ നല്ലോം ഒറങ്ങും.
ഏ തടിയൊന്നുല്ലാ പാകൊത്തെ. വാണ്ടേ തടിയിന്നും അതന്നെ എനിക്ക് കൊറവ അതന്നെ എനക്ക് കൂടുതലാ പറയും. ആണ്.
ഏ.. എല്ലാരും പറിം ഇപ്പം ഇങ്ങനെ കടന്നൊറങ്ങിയിട്ടാണ്റിം.
ആഹ ഒറങ്ങ്യ തടി കൂടും....
ഒറങ്ങിയാ തൊടിടും പക്ഷേ ഇങ്ങനെ എത്രന്ന് വെച്ചാ ഫോണ് കാണ..
അതാണ് ആഹ ഞാൻ കൊറേ കെടന്ന് നോക്കും പക്ഷെ എനക്ക് ഒറക്കം വര്ണില്ല. അയ്ൽ എടവാ കണ്ണുംമ്പ്യല് പിന്നെ പെട്ടെന്നാണ്ട് എണീക്കും ചെയ്യും.... പിന്നെ ആ ഒറക്ക് കജ്ജും ചെയ്യും പിന്നെ ഇണ്ടാവൂല്യ ഒറങ്ങാന്.
മ്മ്... മ്മ്
പിന്നെ കൊറേൊക്കെ ഖുർആനും ഇതൊക്കെട്ത്ത് അങ്ങനെ ഓതി നോക്കും, ചെലേപ്പൊക്കെ.... അയ്ന് ചെലെപ്പട് തോന്നും അതാണ്‌ളള അപ്പൊ വേം ഒറക്കം വരും.... നല്ലെ ചെയ്യുമ്പോ അങ്ങനെ ഒറക്കെക്കാരം, ഉം...
വീട്ട് പോവാറ്ണ്ടാ?
വീട്ടിലിപ്പ ആ പെരുന്നാൾക്ക് പോയതാ പിന്നെ പോയിട്ടില്ല..... പിന്നെപ്പൊ സ്കൂള് മദ്രാസൊക്കെല്ലേ. ഉം പിന്നെ ആഹ അയ്ന് പോണ്ടി വരും. അയ്നെന്റെ പോവാനും കജ്ജൂലാ..
പോവാനും, അഎന്താ പോവാത്തെ?
അങ്ങനെല്ല കയ്യൂലന്നെ അപ്പൊ അങ്ങോട്ട്ന്തെങ്കിലുംക്കെ ഉണ്ടാവും
ആഹ
ഇനി ഇപ്പൊ കല്യാണൊക്കെ ഇണ്ട് അപ്പൊ പിന്നെ അങ്ങനെ പോണൊക്കെ വിചാരിക്കണ്ട് പിന്നെ മൂത്തമ്മന്റെ മോളേ കുട്ടീന്റെ കല്യാണ് അപ്പൊ പിന്നെ ഉമ്മന്റെ ഏട്ടത്തിന്റെ
ആഹ്‌ ആഹ്‌
അപ്പൊ പിന്നെ അയിന് പോ ഇരുപത്തൊമ്പാംതിയാണ്
ആഹ
അപ്പ അയിന് പോണം എന്നൊക്കെ വിചാരിക്കണ്ട് ഇൻഷാ അല്ലാഹ്
ആഹ് ആഹ്
അപ്പൊ വേറെത്തെെങ്കിലൊക്കെ ഉണ്ടാവും പറയാൻ പറ്റൂല്ല നമ്മള് വിചാരിച്ചണമാരി അല്ലാണ്ട്
ആഹ അതന്നെ
പിന്നെ എന്താ
പിന്നെന്താ ഇങ്ങനെ പോണ്
എന്നും ഇങ്ങനെ നേരം വെള്ക്ക്ണ്‌ അന്ത്യാവ്ണ്
ആതല്ല മൊത്തം ഒരു സോലോം ഇല്ല
അതന്നെ
ഉം ഇ ഒരു മയിരിബായ പിന്നെ ഒഴിവൂല്ല മക്കളെ പഠിപ്പിച്ചല് ഉം പിന്നെ എത്ര പെട്ടന്നാണ്‌ അയ് ഇപ്പ അല്ലെങ്കിലും പാ കുറേ നേരം വൈക്ണ്‌
നേരം വൈകിട്ടാണ് അതാണ് ഒന്നാമതേ ഇശാവ് ബാങ്കൊക്കെ എട്ടേ എത്രേനാണ്
ആ് എട്ടേ പതിനൊന്നിന് അവിടെടോ
ആഹ മറ്റേ വേം ഏഴര ആവുമ്പത്ത്ന് ഇഷാഹ് ബാങ്ക് കൊടുത്ത വേം അണ്ട് കയ്യേര്ന്ന് ഇതിപ്പോ കൊറേ നേരം ക്കണം മയിരിബ് നിസ്കരിച്ചിട്ട് നമുക്ക് ഒന്ന് ഓതാനോ പാടാനോ കഴിയൂല അപ്പോത്തിന് ഇബൽക്ക് അത് ഇത്ന്ന് പറഞ്ഞ് ഓലപ്പം കുത്തിക്ക
ഒപ്പത്തിനൊപ്പം ഇരുന്നില്ലെങ്കിൽ ഇതാ നീച്ചണ്ട് പോവും ചെയ്യും
ഞമ്മള് ഇരുന്ന് കൊടുക്കണം ഏഴിലെത്തിണ് പത്തി എത്രയില് എത്തിണ് പറന്നിട്ട് കാര്യല്ല ആഹ അല്ല ഏഴില് എത്തിന്ന് എട്ടില് എത്തിന്ന് നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറയാ
ആഹ ആഹ
ഓലെപ്പന്നെ ഇരിക്കണം ഞമ്മള്
ആഹ
ഇന്നാലെ ഓല് മുന്നോട്ട് പോകൊള്ളു
ഉം
ഒരീസം ഒയ്‌വായ പിന്നെ അത് നോക്കൂല്ല നാളെ സ്കൂളില്ലല്ലോ പറയും
നാളെന്താ ആഹ് അങ്ങനെ ആഹ് പറയും ശരിയെന്നെണ് വെള്ളിയാഴ്ച കൊണ്ടന്ന്
ആഹ് പിന്നെ ശനിം ഞായറും ഇട്ക്കൂല പിന്നെ തിങ്കളാഴ്ച രാവിലെ അന്നങ്ങട്ട് കൊണ്ടട് പോവും അതന്നെ എലോട്ത്തും അവസ്ഥ
ആഹ്
ഞാൻ പറയും ഞങ്ങളൊക്കെ പോയന്ന് ഇങ്ങനെല്ലേന്ന്ന്നൊക്കെ പറഞ്ഞൊടുക്കും ഇവടെ എൻ എന്ത് പറഞ്ഞിട്ടെത്താ
ആഹ് വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞാ
ഇല്ല കൊറേ കൊർച്ചൊക്കെ പണികള് പെൻന്റിങ്ങാണ്
അടി ഇട്ടീല്ലേ
അടി ഇട്ടില്ല അടി ഇടാൻ ഇപ്പ ടൈൽസ് എറക്കി വെച്ച്ണ്
ഏഹ് മേലണ്ടോ അടി മാത്ര
അടി മാത്രന്നേള്ളൂ മേലെല്ല ടൈൽസാണ്.
ഏഹ് എന്താ കളറ്
വെള്ള വെള്ളമ്മല്ങ്ങനെ ചെറിയൊരു ഡിസൈനിണ്ട്.
ആഹ് അപ്പോക്സി ഇടണ്ടാ
അപ്പൊക്സി അറീല്ല നോക്കട്ടെ
വെള്ളമ്മല് ഇടണംന്നാണ് പറയല്. ചളി ഇറങ്ങുന്നോ അങ്ങനെ ഞാൻ ഇടണ്ടാ ഇടണ്ടാന്നറഞ്ഞു പക്ഷെ എല്ലാരും പറഞ്ഞ് പറഞ്ഞ്ന്നെ ഇടീപ്പിച്ച്.
ഏഹ് ന്നാ ഇടണ്ടേരും ആഹ് ഉം എവടാണ് എനിക്കെടുങ്ങാറപ്പൊത്ങ്ങനെ വൽ ഇടാഞ്ഞിട്ടെ
ആഹ് എന്തേനി പിന്നെ അങ്ങനെ കാവി അല്ല
എന്തും ഇട്ടില്ലേന്ന് ഞങ്ങളെ ആഹ് കാർപ്പറ്റിരിക്കൂലെ അങ്ങനെര്ന്നു.
ആഹ് ഏയ്
അതൊക്കെ ഇപ്പോപിന്നെ പൊട്ടി കീറലൊങ്ങിയ തൊക്കോ ആയി ആഹ് പിന്നങ്ങനെ അത് പിന്നെ ആരും നോ പ്പടെങ്ങളട് പോന്നോളും പിന്നെ ആഹ് അതാണ് പറയാണ്ട് പിന്നെ മക്കളല്ലേ ഓലെ അവിടെ കളിച്ചോണം ഇവടെ കളി
വലിയ പീസ ചെറിയ പീസ ഏഹ് ആഹ് അഞ്ചേ ആറോ അങ്ങനെ എന്തോണ്
ആഹ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട് ഒര് തില് രണ്ടെണ്ണള്ളൂ ഒര്
ആഹ് ആഹ് വല്യതാവും അപ്പൊ ഇനി പടി പണിടൊങ്ങുമ്പോ എവടെ നിക്ക
ഇവിടെന്നെ നിക്കണ്ടേരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസം തൊരു അങ്ങനെ ആഹ് ക ഞാൻ മറ്റേത് എടങ്ങേറാണ് ഇനിയിപ്പോ അത് ആലോചിച്ചാലെന്നെ
സാധനൊക്കെ പൊറത്തറക്കും വേണ്ടേ
അതാണുള്ളതേ അന്ന് പിന്നെ അങ്ങനെടു കഴിഞ്ഞതുല്ല നമ്മളൊരു
ആഹ് ഞങ്ങളും പിന്നെയാണ് ഇട്ടത് അത് സാഹചര്യം തിന് ഇടാൻ കഴിഞ്ഞിട്ടില്ലേന്ന് പിന്നെട്ട് അന്നൊരു പെരായ സ്ഥലമാ
ആഹ് ത ആഹ് ഞങ്ങളുത് ആഹ് അങ്ങനെ എടുത്തതെന്നെ സ്ഥലം വാങ്ങിയിട്ട്.
ആഹ്
അങ്ങനൊക്കെ ആവുമ്പോത്തിന് നമ്മളതടെ കഴിയൂലേ അതല്ലാം വാങ്ങി എടുക്കുമ്പോത്തേന് ആഹ് അതാവുള്ളത് ഇപ്പൊക്കെയാണ് സ്ഥലുണ്ടെങ്കി ഇപ്പൊക്കെ എ
ആഹ് സ്വർണ്ണംമൊണ്ട് ആഹ് സ്വർണ്ണത്തിനൊക്കെപ്പയിന് നാലിരട്ടി വിലയായി
അതന്നെ ഉം ഏഹ് അവിഞ്ഞൊക്കെ മാറ്റിട്ട് വേണം പണി തൊടങ്ങീട്ടില്ല അങ്ങനെ തേശ്ചിട്ടൊള്ളിൻ ഇനി മണലും ഇന്തൊക്കെ കിട്ടയിട്ട് വേണം
ആഹ്
എന്താലും അത് അടുത്തുണ്ടാവും
ആഹ് ആഹ് ഹാ
ഇട്ട് കഴിഞ്ഞെങ്കിലെ ഒരു സമാധാനം ഉള്ളൂ അങ്ങനെ സ്റ്റെപ്പ് ഗ്രാനൈറ്റോ ഉം അതിനുള്ളതും പിന്നെ സേറ്റടിക്കും സ് ഗ്രാനൈറ്റുണ്ട്.
ആഹ് ആഹ്
പിന്നെ മുന്നത്തെ സ്റ്റെപ്പിനും
ആഹ്
അത് രണ്ടു നില വീടാ ഉം ആഹ് ആഹ് അതന്നെ പായ കിട്ടാണെങ്കിൽ ഉള്ളരു നായ്പ്പേ ഉം
പിന്നെ
പിന്നൊക്കെ അങ്ങനെ പോണു
പിന്നെന്താ അങ്ങനെ പോണു
ഉം
എന്നാ ശരി എന്നാ
ആഹ് എന്നാ ആയിക്കോട്ടെ